കേൾക്കുന്നു.
ആഹ് കേൾക്കാൻ പറ്റുന്നു അവിടെ കേൾക്കാൻ പറ്റുന്നോ.
ഓ കേൾക്കുന്നുണ്ട് എന്തുണ്ട് വിശേഷം.
സുഖമായിട്ട് ഇങ്ങനെയൊക്കെ പോകുന്നു അവിടെ എന്താണ്ട്.
മഴയുണ്ടോ ഇന്ന്?
ഇല്ല ഇന്ന് മഴയില്ല ഇന്ന് വെയിലായിരുന്നു അവിടോ?
ആ ഇന്ന് വെയില ഫുള്ള് വെയിലായിരുന്നു മഴ പോയെന്ന് തോന്നുന്നു.
മഴ പോകുന്ന് പറയാൻ പറ്റത്തില്ല, ചിലപ്പോ പെട്ടെന്ന് പെയ്താലും അറിയത്തില്ല.
ആഹ് അതെ അല്ല ഇന്നാലേ ഇന്നും അങ്ങനെ തന്നെയാണ് മഴയ നല്ല നല്ല വെയില നല്ല ചൂടും ഉം
ഇവിടെയും അങ്ങനെയൊക്കെ നിൽക്കുന്നു.
ആഹ് മക്കള് കളിക്കാൻ പോയി നാളെ ആഹ് ഇവിടെ വീട്ടില് ഞങ്ങളെ വീടിന്റെ അടുത്ത് തന്നെണ് സ്കൂൾ അപ്പോ അവര് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ കുട്ടികളെല്ലാവരും കൂടെ ആഹ് കുറച്ച് സമയം കളിക്കും. മോള് ഇറങ്ങന്നെ മോള് പിന്നെ സ്കൂൾ ട്ട് വന്നപ്പോ കുറച്ച് സമയം ഫോൺ തരോ ചോയ്ച്ചു ഫോണിൽ കുറച്ച് കാ കളിച്ചിരുന്ന് ആ ഫോണ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ അങ്ങനെ ഉറങ്ങി പോയി.
ഉറങ്ങിപ്പോയി പിന്നെ സ്കൂളിന്റെ അടുത്ത് ഗ്രൗണ്ട് ഉള്ളത് കാര്യായി. മീൻസ് അടുത്താണല്ലോ കളിക്കാന്.
ആ അതെ ഗ്രൗണ്ട് ആയിട്ടില്ല, ചെ പിന്നെ ഒരു ചെറിയ മുറ്റംവർ ക്ക് ങ്ങനെ കളിക്കാനുള്ള ഒരു അത്ര ഉള്ളൂ വല്യ ഗ്രൗണ്ടൊന്നും അല്ല.
ത്തുള്ള പിള്ളേരൊക്കെ വരോ.
ആഹ് അവരെല്ലാവാരും കൂടി അവന്റെ ഫ്രണ്ട്സ് അളവല് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അങ്ങനെയുള്ളവരൊക്കെ അല്ലാതെ വി വിട്ടുന്നൊന്നും വരില്ല ഇവിടെ നമ്മുടെ ചുറ്റു ഭാഗത്തുള്ളവരൊക്കെയായിട്ട് അങ്ങനെ കളിക്കും.
ആഹ് അത് കാര്യായി കാരണം മീൻസ് സമയം ഫോണൊന്നും കൊടുത്ത് സമയം കളയണ്ടല്ലോ ഇങ്ങനെ ഒക്കെ ആകുമ്പോ കുഴപ്പല്ലല്ലോ.
അത് അവന് ഈ സമയം സ്കൂൾ വന്ന് വല്ലതും കഴിച്ചാ പിന്നെ അവന് കളി കളിക്കണം കളിക്കണം എന്നുള്ള ആ ഒരു മൈൻഡ് നമ്മളിനി പിടിച്ചിരുത്തി വല്ലതും എഴുതാനോ വായിക്കാനോ ഒക്കെ പറയാണെങ്കിൽ അവൻ്റെ മൈൻഡ് അവിടെയാവും. അപ്പോ പിന്നെ ഞാനെന്ത് ചെയ്യും.
അല്ല കൊറച്ച് ടൈമിൽ ഇങ്ങനെ വിടുന്നത് നല്ലയാ, കുറച്ച് റിലാക്സ് റിലാക്സെക്ഷനും കിട്ടും. കിട്ടും എന്തുവാ കളിക്ക ' '
പറഞ്ഞായിരുന്നു ആ പിന്നെ വന്നിട്ട് സ്കൂൾ വിട്ട് വന്നിട്ട് ഒരു മണി അപ്പാ നിങ്ങൾ കളിക്കാൻ സമയം കൊടുക്കണം. ഇന്നൊക്കെ പറഞ്ഞ് അപ്പോ പിന്നെ ഇഞ്ഞിപ്പോ ഏതാലും ന്നാ മഗ്രിബ് വരെ കളിക്കട്ടെന്ന് കരുതിട്ട് അങ്ങനെ
അതും അല്ല കുറെ പഠിക്കാൻ നിക്കല്ലേ എപ്പോഴും പഠിക്ക് പഠിക്കിന്ന് പറഞ്ഞ് ഇരുന്നാലും ശ
അതെ ബുദ്ധിമുട്ടാണ് അവർക്ക് മടുപ്പ് വരുല്ലോ.
ആഹ് അതാണ് പിന്നെ ഫോൺ നമ്മളങ്ങനെ അധികം കൊടുക്കുന്നതും ഇതല്ലല്ലോ ഫോൺ എ എപ്പോഴും ഫോൺ കണ്ടുകൊണ്ടിരുന്നാലും കണ്ണിനും സ്ട്രെയിനും അവേറെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാൻ ചാൻസില്ലേ.
അതെ ഫോണ് ഞാന് ഇപ്പോ കൊടുക്കലില്ല വാ ഈ രണ്ടു മാസം ഫോണ് തന്നെയായിരുന്നു. പണി, അപ്പോ ടീച്ചറും ടീച്ചർ പറയണ്ട് രണ്ടാം ക്ലാസ്സില് നല്ല മിടുക്കനായിരുന്നു, അപ്പോഴും ടീച്ചർമാർക്കൊ ക്ക് ഒരുവിധം അറിയാ ഓനെ അപ്പോ ടീച്ചറെ മേ പറയണണ്ട് ഇവൻ കുറച്ച് ബാക്കിക്കായ്ട്ടണ്ട് നിങ്ങൾ വെക്കേഷന് ഫുള്ള് ഫോണിലായി 'രുന്നു ലേന്ന് പറഞ്ഞ് അതിന്റെ മാറ്റം അവിടെ കാണുന്നുണ്ട് ന്നർ ഞ്ഞ് അങ്ങനെ ഫോൺ എടുത്ത് ഇല്ല ട്യൂഷനൊന്നുല്ല, അവന് സ്വന്തായിട്ട് പഠിച്ചോളും കൊഴപ്പൊന്നുല്ല, പക്ഷേ
ഉം
ആ പഠിക്കാനന്ന് നമ്മള് ഞാനന്തങ്ങനെ ഇരുന്ന് നമ്മളെങ്ങനെ പറയണം. പക്ഷെ സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ള താല്പര്യമൊന്നുമില്ല എന്റെ ഒരു ആ ഇതുകൊണ്ടാണ്ക്ഷെ ആഹ് മൂന്നില്ല മോളാണ് പിന്നെ മടിചി പഠിക്കാന് മദ്രസ ഉണ്ടോ ആഹ് യു കെ ജി ആണ്
യു കെ ജി എല്ലാവരും സെയിം സ്കൂളിലാണോ അവ രണ്ടുപേരും
ആഹ് രണ്ടാളാരു ഒരു സ്കൂളില
അതെ അപ്പം അടുത്തായതുകൊണ്ട് കൊഴപ്പമില്ല ബസ്സിലൊന്നും പോണ്ടല്ലോ നടന്നങ്ങോട്ട് കയറിയാ പോരെ
അഞ്ച് അഞ്ച് മിനിറ്റ് തന്നെ നടക്കാനില്ല അവര് ചില സമയത്തൊക്കെ അവിടെ പ്രാർത്ഥനയല്ലുമ്പോ ഇവിടെന്ന് വീട്ടിൽന്ന് ഓടുന്നു ഓട
ആഹ് കപ്പം ഇതായിരിക്ക ആഹ് അടുത്തുള്ളത് കാര്യ അപ്പൊ കൊണ്ടാക്കാം അപ്പ അവരണ്ടേരും കൂടെ അങ്പൊക്കോളൂ അതോ കൊണ്ടാക്കണോ
അല്ല ആദ്യ എൽ കെ ജിക്ക് പിന്നെ ഞാനിങ്ങനെ കൊണ്ടക എല്ലാ കുട്ടികളും ഇങ്ങനെ കൊണ്ട കാണുമ്പോ അവൾക്കരു ഫീലിങ് ഉണ്ടാവുമല്ലോ ആഹ് അത് പിന്നെ യു കെ ജിൽ എത്തിയപ്പോ മോപ്പര് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ഉമ്മചി വരണ്ടാ ഞാൻ തന്നെ വരും തന്നെ പോവും എന്നൊക്കെ പറഞ്ഞു ഉം അപ്പൊ തന്നെ പോവും
ഉം മദ്രസയില് ഇങ്ങനെ രണ്ടപേരും
മദ്രസയില രാവിലെ ആറ മണി ആറര ആവുമ്പോ മദ്രസയിൽ പോണം അവാ മദ്രസ പോണ കാര്യാണ് ഭയങ്കര ബുദ്ധിമുട്ട് രാവിലെ വിളിച്ചക്ക ഞാൻ ഇന്ന് ലീവാണ് അറ എന്നോട്
അല്ല രണ്ടു പേർക്ക് രാവിലെ തന്നൊണോ
ആഹ് രണ്ടാക്കും രാവിലെയണോ
ഉം ഉം അപ്പൊ ആ മദ്രസ അടുത്താണോ അതോ
മദ്രസ കുറച്ച് കൊറ കുറച്ചങ്ങോട്ട് പോകണം ആ മെയിൻ റോട്ടന്ങ് അങ്ങോട്ട് പോകണം കുറച്ച് കുറേയൊന്നുല്ല എന്നാലും കുറച്ച് ആഹ് കുറച്ചുണ്ട് സ്കൂളുടെ അപേക്ഷിച്ച്
ആഹ് അപ്പ അതാരും കൊണ്ടാക്ക തന്നെ പൊക്കോളൂ
ആഹ് തന്നെ പൊക്കള്ളൂ അത് കുട്ടികളെല്ലാരും കൂടെ കുറ ഇവിടെന്ന് ഒക്കെ ഇഷ്ടംോലെ കുട്ടികളുണ്ടാവ അവും എല്ലാവരുംെ പിന്നെ ചില തള്ളർ കുട്ടികളൊെ കൊണ്ടുോക്കുന്നവ അവും ഉണ്ടാവും
അവരെ കൂടെ അപ്പൊ അവരെ കൂടെ നമുക്ക് വിടാലെ വേണേ
ആഹ് അവരു കൂടെ അങ്ങനെ പോകും പോവാ ഞാനും കൊണ്ടാക്കാനൊന്നും പോവലില്ല ഉം ഒരു രണ്ടാളുംല്ലേ ഉം
ചില ക്ലാസിലൊക്കെ വൈകിറ്റും ചില ക്ലാസിന്റെ രാവിലെ അങ്ങെനാ അവിട വൈകിട്ടുണ്ടോ ക്ലസ്
ആ ഹ് വൈകുട്ടി ഉണ്ട് അത് ഇവിടെ എല്ലാ ക്ലാസ്സും ഒന്നാണെങ്കിലും രണ്ടാണെങ്കിലൊക്കെ എ ബിന്ന് പറഞ്ഞിട്ട് രണ്ട് ക്ലാസ് വെച്ചിട്ടുണ്ട് എല്ലാം പിന്നെ എട്ട് വര എങ്ങാണ്ട് രണ്ട് ക്ലാസുകളാണ് അപ്പോൾ ഏഹ് രാ ആഹ് രാത്രി പിന്നെ അഞ്ച് മുത ഒരു ഒരു ഗ്ലാസ് അഞ്ചാം ക്ലാസ് പിന്നെ രാവിലെ ഒരു അഞ്ചാം ക്ലാസ്സ് അഞ്ച് മുതലാണ് രാത്രി ഒര് അഞ്ചാം ക്ലാസ് രാവിലെ ഒരു ആറാം ക്ലാസ് ബസ് രാവിലെ ഒന്ന് രാത്രി അങ്ങനെയൊക്കെയാണ്
ആഹ് ഉം
ഉം പത്ത് പത്ത് ഉസ്താദന്മാരെങ്ങോണ്ടുണ്ട്
ഓഹ് പോവല്ലേ ഞങ്ങവിടെ പക്ഷെ ഒരു ഡിവിഷൻ ആയിട്ടേ ഉള്ളൂ ഒറ്റ ഒറ്റ ബാച് ചാണ്. എനിക്കൊന്ന് ആഹ ഒറ്റ ബേച്ചേയൊള്ളു എന്റെ ഓ ഞാൻ പഠിച്ച ടൈമിലേക്ക്. ഇനി ഇപ്പ മാറിയോന്ന് അറിയാൻ വയ്യ. ഉം ഉം ഹസ്ബൻഡ് വരാൻ ടൈം ആയോ, എപ്പം വരും?
എ ന്ന് ല്ല ഇന്നലെ വന്ന് പോയി ഇന്ന് നേ രാവിലെ പോയി.
ആഹ് ഇല്ല പിന്നെ ഡെയിലി വന്നു പോവാണോ അതോ
അല്ല വാര് എപ്പഴെങ്കിലൊക്കെ എന്തെലു ആവശ്യണ്ടെങ്കിലൊക്കെ ഇങ്ങനെ വരും. മേ പിന്നെ പോവും ഉം. അങ്ങൻ. ഇനി വെള്ളിയ ഇനി വെള്ളിയാഴ്ച്ചെ വരു.
ആഹ് വീക്കാം വെള്ളിയാഴ്ച്ച വന്നാ പിന്നെ ശനിം ഞായറും പോവണ്ടല്ലേ.
ആഹ് ശനിയാഴ്ച്ച ഇവടെ ഒരു ഫംഗ്ഷൻ ണ്ട് മുപ്പര്ക്ക്. അപ്പങ്ങനെ അതിന് വര്നതാ.
ആഹ് ആഹ് ആഹ് അങ്ങനെങ്ങനെ ഇനി മോളെപ്പൊ ഒറക്കെണീക്കും.
ഓളെനി വിളിക്കണം നമ്മള്ങ്ങനെ പിന്നെ വിളിച്ചൊണത്തണം. ഇന്നാലെ
അപ്പഷ് ഇനി പ്പൊ ക്ഷീണവായിരിക്കത്തില്ലേ ഒന്നും കൂടെ അങ്ങ് ഒറക്ക് ക്ഷീണം വരത്തില്ലേ. ഇ പ്പ ഇ ഇനി വിളിച്ചാ.
ഇല്ല അങ്ങനെ ഓരോന്നും പിന്നെങ്ങട്ട് എണീറ്റാല് ചായൊക്കെ കൊടുത്ത് പിന്നെ ക്ക പിന്നെ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ണ്ടാവില്ല ഈ ഒറക്ക ആണ് ഒറങ്ങാതെ പിന്നെ പഠിക്കാനിരിക്കുമ്പഴാവും പിന്നങ്ങനെ ഒറങ് ഒറങ്ങി തൂങ്ങി പിന്നെ അപ്പൊ പെട്ടെന്ന് ഓക്ക് ഒ ഒറക്കം വരും. ഇനി ഒറക്ക് കൊറച്ച് നെ ഒരരമണിക്കൂറെ ന്നെ ആണെങ്കിലും ഈ ഒർക്കൊന്ന് ഒറങ്ങിയാല് മഅ് മഹ് രിബ് കഴിഞ്ഞാ പിന്നെ ഇൻക്ക്, അവളെ അവളേയ്ട്ട് സ്വസ്ഥായ്ട്ടിരിക്കാ.
അല്ല അന്നേരം ഇനിയിപ്പോ രാത്രി ഒറങ്ങിക്കോള്ളൂ ഈ നേരത്ത് അതോ ടൈമ് വീണ്ടും നോ
അഹ് രാത്രി പത്തും മ് പത്തര പയ്നൊന്ന് മണിയാവുമ്പം ഒറങ്ങിക്കോളും മറ്റേത് നാ മഹ്‌രിബ് കഴിഞ്ഞ് ഒരു എ ട്ട് മണി എട്ടരയാവുമ്പോ തൊടങ്ങും ഒറക്കം തൂങ്ങാല് ഒന്ന് ഉം ആഹ് പഠിക്കൂല്ല എഴുതൂല്ല ഒന്നു എവ്ടി എത്തൂല്ല.
ഉം അപ്പൊ രൺ രൺ ആഹ് അല്ല രണ്ടു പേരെയും പഠിപ്പി ക്കെ ഇരുത്തി പഠിപ്പിക്ക്യുല്ലെ ട്യൂഷനായിട്ട് വിടുന്നില്ലല്ലോ രണ്ടുപേരെം.
ഇല്ലല്ല രണ്ടാളെം ട്യൂഷ് നൊന്നും വിടല്ല. വ ഇവളെ എങ്ങനെ നോക്കട്ടെ ഇനി ഇവ ഇവൾക്ക് ട്യൂഷൻ കൊടുക്കണോന്നൊരു പിന്നെ ഒരു ഓൺലൈൻ ഒരു തും പിന്നെ വിളി ച്ചാര്ന്നു. അപ്പം ഞാനിനി റ്റൂഷൻ കൊടുക്കണോ വേണ്ടേന്നൊക്കെങ്ങനെ അതേ ഞ്ഞി വ അവള് കൊർച്ച് വേ ക്കിലാണേ.
ആഹ് അല്ലെ ഇപ്പം എൽ കെ ജി, എൽ കെ ജി കെ ജി ആയതല്ലേ ഒള്ളൂ അപ്പൊ പിന്നെ ഏഹ് കൊർച്ചും കൂടെ കഴിഞ്ഞിട്ട് എങ്ങനാ നോ ക്കീട്ടേ ക്ലാസ് എങ്ങനെ ഉണ്ട് പഠിക്കുന്നോന്നൊക്കെ നോക്കിട്ട് ചെയ്താ മതി.
ഏഹ് അത് കരുതിറ്റ്ണ്ട്. വെ മറ്റേ ഇവരൊന്നും പിന്നെ പഠിപ്പിച്ച് ഇവനൊ ക്ക് എർ എൽ കെ ജി ആണെങ്കിലു യു കെ ജി ആണെങ്ങ് തന്നെ പ്പ വയ്ങ്കര സ്മാർട്ട് ആയിട്ട് പോയിരുന്നു. ആഹ് എല്ല എല്ലാ ത്തിലും നന്നായിട്ട് പക്ഷെ ഇവള് ബുദ്ധില്ലാത്ത കൊഴ് പ്പൊന്നുല്ല. അവള്ക്ക്ന്ന ന്ന ഇവരെക്കാളും വ്വള അവള ഓരോ സം സംസാരും മം എല്ലാ കാട്ടിക്കൂട്ടലൊക്കെ കണ്ടാല് ഇവരെക്കാളു ഒക്കെ വയങ്കരാ.
ആഹ് പക്ഷെ അശ്ര ന്ന് വച്ചാ ആഹ് ഒരു അശ്രദ്ധ പോലെ അല്ലേ.
ആഹ് പഠിക്കാന് കൊർച്ച് ബേക്കിക്കാണ് എഴുതാന് കാ ട്ടാണോ ഇനി എന്താണോ ന്ന
എ ചെലപ്പം കൊറച്ച് ഒന്ന് എൻ്റെക്കെ ക്ലാസ്സൊക്കെ ആമ്പഴ്ത്തേക്ക് ഇവരെക്കെ പ്പഴും നല്ല ഇതാവു ആയിരി ക്യും. കെട്ടൊ ഇപ്പം തൊടങ്ങിയതല്ലേ ഒള്ളൂ ആ ഒര് ഇതായിരിക്കും
ച്ച് പ്പെല്ലാരും കൊഞ്ചിച്ച് കൊർച്ചേ
ആഹ് എളയെ ആഹ് എളയെ കൊച്ചല്ലേ പ്പ എല്ലാരിം കൊഞ്ചി ച്ച് കൊഞ്ചിച്ച് ആ ഒരു അതുകൊണ്ടൊക്കെ ആയിരിക്കു മറ്റേ ഉം സ്കൂളിലൊക്കെ പോമ്പോ പോന്നില്ലാന്ന് പറഞ്ഞ് നമ്മള് പിന്നെ വിടത്തില്ലാ അങ്ങനെ ക്കെല്ലേ കൊച്ചു പിള്ളാര് ആ അതൊക്കെ ആയിരിക്കും
അങ്ങനെയൊക്കെണ്ട് ശരിയാവു ആയിരിക്കും. അങ്ങൻ തൻ ആഹ് ഇവര് മക്കക്ക് കൊടുക്കും. ഞാന് വൈകുന്നേരം ചായ കുടിക്കണ പരിപാടിയെന്നെ രാവിലെ ചായ കിട്
ചായ വേണം. ഉം അപ്പൊ വൈകിട്ടെന്തുവാ ചായ കുടെ ഒന്നും കുടിക്കത്തില്ല.
ഇല്ല അവർക്ക് ഞാൻ പാല് അങ്ങനെ എന്ത് പിന്നെ പഴം വാട്ടി കൊടുക്കുകയും. പഴം മുട്ട ഉണ്ടെങ്കി അത് പുഴുങ്ങി ആ പാലും, മുട്ട അങ്ങനെയൊക്കെ കൊടുക്കും. ചായായിട്ട്ങ്ങനെ അവർക്കും കൊടുക്കാറില്ല. പിന്നെ ന്നുംല്ലെങ്കിൽ പാലൊക്കെ രാവിൽ തന്നെ കഴിഞ്ഞ്, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ അത് ആഹ് പിന്നെ അവർക്കൊരു അവില് പിന്നെ ചായേലിട്ട് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പഴൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട്, ഉം അയ്നൊക്കെ അതിന്
പ്പ ണ്ടാക്കാറുണ്ടോ
ആഹ് സ്നാക്സ് ആദ്യക്കെ ണ്ടാക്കിരുന്നു. ഇപ്പൊ ഇൻക്ക് ഞ നമ്മള് ഉണ്ടാക്കി ക്യാലു ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് വായിലിട്ട് നോക്കാതിരിക്കൂല്ലല്ലോ?. എനിക്ക് യൂറിക് ആസിഡിന്റെ പ്രശ്നണ്ടേ, അപ്പൊ പിന്നെ ഞാന് അത് നിർ ത്തിയെച്ച്, എന്തായാലും ഒന്നൊന്ന് ടെസ്റ്റെയ്യാതെ ഇരിക്കൂല
ക്കും അല്ലെങ്കി അവര് കഴിചിട്ട് അവർക്ക് പിന്നെ വേണ്ടെങ്കി എന്തൊ
വേണ്ടെങ്കി അത് തിന്നും. ഉം അങ്ങനെയൊക്കെ ആകും. അപ്പൊ പിന്നെ ഞാനത് നിർത്തി. ഇപ്പ ഇങ്ങനെ പഴം കൊണ്ടുവരും അത് വാട്ടി കൊടുക്കും. അങ്ങനത്തൊക്കെ ആ ഓരോ ഇതങ്ങനെ ചെയ്യും.
അവര് പിന്നെ സ്കൂളിൽ നിന്ന് വമ്പോൾ വെശന്നിരിക്കുന്നെ ഇതല്ലേ, അപ്പൊ പിന്നെന്തെങ്കിലും കൊടുക്കണല്ലോ?. സ്കൂൾ വിട്ടന്ന എന്തേലും സ്നാക്സ് ചെറുത് വേണല്ലോ?. ഉം അ ആഹ് ശരി ശരിയാ